ഹലോ കേക്കാവോ കേക്കുന്നുണ്ട് എന്നോ ഉണ്ട്
എന്ത്ചെയ്യണ്
എന്താടോ
എന്താ ചെയ്യണേ വെറുതെ ഇരിക്കയാണോ?
ആഹ് മഴയല്ലേ എന്നാ ചെയ്യാനാ ഇന്ന് ചായടെ സമയൊക്കെ ആവുന്നു ചായ വെക്കണം ഇനി
ഉം ഉം അതെ അതെ പിന്നെ കുട്ടികളൊക്കെ എന്ത ചെയ്യേണെ
കുട്ട്യേള് ഏഹ് ഉണ്ട് കുട്ട്യേള് ഇവിടല്ല വീട്ടില്ല ഇപ്പം അപ്പറ്റത്ത് തൊട്ടപ്പുറത്ത് നമ്മള് ബന്ധുവിൻറെ വീടുണ്ട് അവിടെോട്ട് പോയേക്കുവ തൊട്ടട ട്തത്ത് തന്നെ ആ എടയ്ക്ക അവിടെ പോന്ന അവിടെ പോയിരുന്നു
അതെ ഇനിയിപ്പോ വെക്കേഷനൊക്കെ കഴിയാ ആയല്ലോ. വെക്കേഷനൊക്കെ കഴിയാ ഹലോ
വെക്കേഷനൊക്കെ കഴിയാറായി ഉം ട്രിപ്പ് വെക്കേഷന് പിന്നാ അനിയത്തിയുടെ കുഞ്ഞിന് ചോറൂണുണ്ടായിരുന്നേ അപ്പൊ അതിന് കൊല്ലൂരായിരുന്നു മൂകാമ്പികേലെ ആ അങ്ങോട്ട് പോയി പോയ പോയ വഴിക്ക് കി ഗുരുവായൂരും പിന്നെ പറശിനിക്കടവും കേറിത്തൊഴുത് പോയി. അതാ കഴിഞ്ഞ മാസം ആരുന്നു കഴിഞ്ഞ മാസം സാധ്യയായിരുന്നു പിന്നെ വേറെങ്ങോട്ടും പോയില്ല ഉം
ആഹ് പിന്നെന്താ പോവുലോ ഞങ്ങളിപ്പോ ഇന്ന് പോണോന്ന് വിചാരി ച്ചതാർന്നു ഇന്ന് വൈകിട്ട് ഒന്ന് പോണം ദൃശ്യം ത്രീ കാണാൻ വേണ്ടിട്ട് അപ്പൊ ടിക്കറ്റ് നോക്കിയപ്പോ ഇല്ല ഇത് പോയിട്ടില്ല അപ്പ ഒന്ന് പോയാലോ എന്നിട്ടിപ്പ അവന് ഒരു വയസ്സ് കഴിഞ്ഞു ഒരു മൂന്ന് മാ
ആഹ് അല്ല അവനെയും കൊണ്ട് പോയിരിക്കാ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകാനേ പറ്റ ത്തൊള്ളാരിക്കും അവനേം കൊണ്ട് പോക്ക് നടക്കോ?
അറിയില്ല അവനേം കൊണ്ട് പോവാന്നിള്ള വിചാരിച്ചട്ടെ. അവൻ വസറ്റുവൊക്കെയാണ് പോണെച്ചാ വൈകുന്നേരച്ചാ അവൻ ഊണൊക്കെ വയറ് നിറച്ച് പോയിണ്ടെങ്കി കിടന്ന് ഒറങ്ങും. ഒന്ന് പ്രതീക്ഷിച്ചിട്ട് അറിയില്ല പോയത് നോക്കാന്ന് മാത്രം എന്താവും ഏതാവും പൊറ ത്ത് പോയിരിക്കണം ഒന്നും അറിയില്ല
അതെ അതെ അങ്ങനെ നമ്മള് കേറി കഴിഞ്ഞാ പിന്നെ അങ്ങനെ എറങ്ങാൻ പറ്റ ത്തില്ലല്ലോ
ആഹ് ഇല്ല പറ്റുല്ലേ അപ്പ ഞങ്ങള് എന്ത് ചെയ്യും അപ്പ ഞങ്ങള് പോണന്ന്ണ്ട് അപ്പം എന്ത് ചെയ്യുംന്ന് അറിയില്ലല്ല അവർക്ക് ക്ക് ഒരേ പോലെ പോണം അത്
മ് മ് ആഹ് ഏതാ ലാസ്റ്റ് ഏതാ കണ്ടേ ഏതൊക്കെ എങ്ങനെ പോ പടത്തിനൊക്കെ പോവാറുണ്ട ട്ടോ
ആഹ് പിന്നെന്താ പോവാറുണ്ട് ഞാന് ഗർഭിണിയായിട്ടിരിക്കുമ്പോ ഏഹ് ഇല്ല അതന്നെ കു കുട്ടി ചെറിയ കുട്ടിയായ കാരണം പോകാൻ പറ്റയിട്ടില്ല ഇതുവരെ
ആഹ് ഹ ഹ ഹ ഉം
ഗർഭിണി ആയിട്ട് ഇരിക്കുമ്പോ ഏഹ് എറങ്ങണ പടങ്ങൾക്കൊക്ക് ക്ക പോയേ
പോവാര്ന്നു ഹ ഹ ഹ
പ്പ നാട്ടിലിണ്ടാർന്നു അം പ്പയ സുഖാർന്നു അപ്പ ഞങ്ങള് എട് ആഹ് ഇപ്പൊ പൊറത്ത് ഗൾഫി പോയി
അത് ശരിയാ മ്
ട്ടാണ് പോയത്
അത് ശരി ആഹ് ആഹ് ഉം
ആള്ന്ന് സിനിമേനോട് നല്ല താൽ വരുള്ള ടൈപ്പാണ് വരുന്ന സിനിമകൾക്കൊക്കെ പോകും അപ്പൊ എന്നേം കൊണ്ടോവും ആഹ് ദ്യം തന്നെ പോവും അപ്പൊ സിനിമാന്ന് പർഞ്ഞാ ഭയങ്കര ഇഷ് അപ്പൊ ആള് പോവുമ്പോ എന്നേം കൊണ്ടോവും അങ്ങന്യായാണ് അങ്ങനെയായിരുന്നു ഇപ്പന്ത ചെയ്യാനാ ആളും പോയി
ആഹ് അതെ അതെ അല്ലാതിപ്പം വീട്ടില് വ വീട്ടുകാരായിട്ട് പോകാനായിട്ടാ അല്ലാതല്ലേ
അതന്ന അല്ല വീട്ടുകാരായിട്ട് പോയ ങ്ങനെ പ്പ ദൃശ്യത്തിനെ ദൃശ്യം കൊർച്ച് നമുക്ക് ഫാമിലി എന്റർടൈൻമെന്റ് ആണല്ലോ ഇപ്പറങ്ങണ പടങ്ങളൊന്നും
ആഹ് ഹ പക്ഷെ പല തും ഞാൻ കണ്ടില്ല നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോ ഓരോ തരോ അഭിപ്രായം പറഞ്ഞേക്കാം ചെലര് പറയുന്നു കൊള്ളത്തില്ല ആദ്യത്തേനെ രണ്ടിനെ അപേക്ഷിച്ച് കൊള്ള അല്ല ചെലര് പറഞ്ഞു സൂപ്പറാന്നൊക്കെ പറയും. പലരും പല റിവ്യോ പറയുന്ന നമുക്കറിയത്തില്ല ആഹ് സ്കൂള് തൊർക്കുന്നെന്മ്പ് ന്ന് കാണ കണ്ടാക്കോള്ളന്നോണ്ട്
പക്ഷെ ടിക്കറ്റ് കിട്ടാനില്ലടോ ഫുള്ള് ഓൾമോസ്റ്റ് ഫുള്ളന്ന എഴ് കണിക്കണേ ഞാൻ എന്നിട്ട് ഇന്ന് നോക്കിയപ്പോ എ റ്റോം മുന്നിൽത്തെ വരി ഉണ്ടാവില്ലേ രണ്ടു വരി അത് മാത്രം ഇണ്ട് അപ്പൊ ആഹ് അപ്പൊ അതോണ്ട് ഞങ്ങള് പോയില്ല പിന്നെ കുട്ടീനെയിട്ട ല്ലെ അവനാ സ്ക്രീന് അയിലേക്ക് നോക്കിട്ടും പിന്നെ സൗണ്ട് ബുദ്ധിമുട്ടാ
അത് അയ്യോ പാടായിരിക്കും ബഹളം വെക്കുയിരിക്കും ഇരിക്കുകേല
അതുകൊണ്ട് മൂന്ന് മൂന്നോ നാലോ തിയേറ്ററുകള്- ഞങ്ങള് ഇവിടെ അടുത്ത്- ഞങ്ങൾക്ക് പൂവാം ആ പൂവാൻ പറ്റിട്ട്- അടുത്തുള്ളത്ണ്ട് ഓ പശ്ച്ചോക്ക് പോവാം പോയിട്ട് പിന്നെ തിരിച്ചു വരാനും അതും കൂടി നോക്കണ്ടേ അതൊക്കെ നോക്കിട്ട്- നാല് തീയേറ്റർ - നോക്കി പിന്നെ ഒരെണ്ണം ഷൊർണ്ണൂര് നാലും ഫുള്ളാണ് നാലിലും മുന്നിലത്തെ രണ്ടു വരിയുണ്ട് പിന്നെ നമ്മളിവിടെ അടു- ഇതായിട്ട് നമുക്ക് ഷൊർണ്ണൂര് മോഹൻലാലിന്റെ ഒരു തിയേറ്റർ വന്നിട്ട്- രണ്ട് ലാൽ
ഉം ഉം ഉം
അത് നല്ല ഫോർ കെ ഒക്കെ ആയിട്ടുള്ള സൂപ്പർ തിയേറ്ററാ അവിടെയും ഇണ്ട് ഇവിടെയും ഓടുന്നുണ്ട് അപ്പൊ അവടൊക്കെ ഞങ്ങള് നോക്കി അവ അവിടക്കാണ് അധികം സിനിമക്ക് പോവാട്ടൊ അതിൽ പോവാൻ നല്ല ഇഷ്ടാ നല്ല സൂ പ്പറ പിന്നെന്ന് വെച്ചാല് ഏ സി നല്ല നല്ലാ തണുപ്പാവും
അതെ അതെ കൊച്ചിനും പാട് തണു പ്പ് പാട് ആയിരിക്കും ഏ സി ബുദ്ധിമുട്ട് ആയിരിക്കും ഉം ഉം ഫുൾ ആണ് ഉം ഉം ആ ഇവിടൊക്കെ എങ്ങനാന്ന് അറിയത്തില്ല ടിക്കറ്റ് കിട്ടാനുണ്ടോന്ന് അറി ഇങ്ങനെ ചുമ്മാ ഒരു പോയാൽ കൊള്ളാവുന്നുണ്ട് ഒരു ഇതുണ്ട്
നമുക്കിപ്പം മറ്റന്നാള് പോണെങ്കി അല്ലെങ്കി നാളെ ക്ക് പോണെങ്കി നമ്മൾ ഇന്ന് ബുക്ക്
ഇന്ന് ബുക്ക് ചെയ്യണോ ആഹ് ആഹ് ഉം ഉം
എൻ്റെ അനിയത്തി പറഞ്ഞു, നമ്മളിപ്പൊ തന്നെ ബുക്ക് ചെയ്താലാണ് നമുക്ക് കിട്ടത്തുള്ളൂന്ന്.
പിന്നെ കിട്ടത്തോള്ളൂ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞേ കിട്ടത്തൊള്ളൂ അല്ലേ പ്പ ബുക്ക് ചെയ്താല് ഉം ഉം ഉം
അപ്പം അങ്ങനെ പക്ഷെ അങ്ങനെ ബുക്ക് ചെയ്യാന്നുള്ളതും ടാസ്ക് ആണേ നമുക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ഇത് വ വന്നിട്ട്
ആഹ് അപ്പ നമ്മക്ക് പ സമയത്ത് പറയുന്ന സമയത്ത് പറ്റ് റ്റിയില്ലെങ്കിലല്ലേ
പറ്റിയില്ലെങ്കി നമുക്ക് ആ ക്യാഷ് വെറുതെ പോവും.
അതെ അതെ ഉം ഉം ഉം എന്തിയേ കുഞ്ഞു കു മോനുറങ്ങ് കാണാതെ
ഏയ് അല്ല അല്ല അവിടെ കളിക്കുന്നുണ്ട്. അവനൊരു ചെറിയൊരു കാറുണ്ട് ആ കാറില് പാട്ടൊക്കെ വെച്ചിട്ട് കളിക്ക്‌ണ്ട് അപ്പൊ ഞാന്ങ്ങട് മിറ്റത്തേക്കെർങ്ങിയതാ അവിടെ അമ്മയും അച്ഛനൊക്കെണ്ട് അവര് നോക്കും.
കഴിക്കാനൊക്കെ തൊടങ്ങി ആഹാരൊക്കെ കഴി
ആഹ് കൊടുക്കുന്നുണ്ട് കഴിക്കാനും തൊടങ്ങി മ്മ് നമ്മള് രാവിലെ ഒണ്ടാക്കുന്ന അല്ലല്ല വായില് കൊടുക്കണം രാവിലെ ഇണ്ടാക്കുന്ന
ആഹ് അല്ല അതാ ചോയിച്ചത് കഴിക്കോന്ന് കൊടുക്കുന്ന സാനം കഴി ക്കോന്ന്
ആഹ് ഉണ്ട്ണ്ട്ണ്ട്ണ്ട്
ല തുപ്പി കളയും അങ്ങനെ
ആഹ് ഇ ഇവൻ കഴിക്കും അവന് വെശപ്പുണ്ടെ അവൻ കഴി
കഴിക്കും ആഹ് ചെലര് കഴിക്കുകേല അങ്ങനെ നിർബന്ധവാ നമ്മള് കൊട് ചെല ആഹാരങ്ങളൊന് ചെലര് ചെല കുഞ്ഞുങ്ങള് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കത്തില്ല
അതേല്ലേ ഇവൻ പിന്നെ ചെർപ്പം തൊട്ടേ അവന് വെശപ്പ് സഹിക്കാൻ പറ്റില്ല്യ ചെറുപ്പം തൊട്ടേ അങ്ങനെ അങ്ങനത്തെ ഒരു ടൈപ്പാണവൻ പിന്നെ ഇട ആഹ് ദോശയും ചപ്പാത്തിയും ഒക്കെകൊടുക് കൊടു ദോശേ ചപ്പാത്തി.
ചപ്പാത്തി എങ്ങനെ കൊടുക്കുന്നെ നമ്മടെ പാലിന്റകത്തിട്ട് ആ
അല്ല ഞാൻ ചായൊഴിച്ചിട്ടാ കൊടുക്കൂ ചായണ്ടാക്കിട്ട് ചായ അയിൽ ഒന്ന് ഒഴിച്ചിട്ട് അതൊന്നുകുതിർത്തും എന്നിട്ട് കുതിർത്തിട്ട് അത് ആഹ് ചപ്പാത്തി ഞാന് ചായ ചായൊക്കെ അത് ഈ ചായക്കടി കൊടുമ്പോ ഒഴിച്ചിട്ടൊക്കെകൊടുക്കും
ആണോ ആഹ് ചായ പക്ഷെ അഴുക്കാന്നാ പറയുന്നത്
കൊടുക്കരുത് ന്നൊക്കെ
ആ അതിലും നല്ലത് പാലിന്റകത്തിട്ട് കൊടുക്ക്. ക്കുന്നല്ലേ, പാലായിട്ട് എടുത്തിട്ടെ
പാല് കൊടുത്തെ
മ്മ് പാലിന്റകത്ത്, ഇവിടൊക്കെ കുഞ്ഞു പിള്ളാർക്കൊക്കെ അങ്ങന കൊടുക്കുന്നെ പാലിന്റ അക ട്ട് കുതിർത്തിട്ട് ചപ്പാത്തി ത്തിട്ട് കൊടുക്കും.
ആ എന്നാണ് പശുവും പാലിലോ?
ആഹ പശു ആഹ പശുപാലി നമ്മള് ഉപയോഗിക്കുന്ന പശും പാലല്ലേ? നമുക്ക് ചായ എടുക്കാൻ കാചച് കൂട്ടത്തിൽ എടുത്ത്.
അതെല്ലെ പശും പാല് വാങ്ങുന്നില്ലെയ് ഞാന് എന്താച്ച ഒരു വയസ് വരെ കുട്ടിയോൾ ക്ക് പശ് ശും പാല് കൊടുക്കരുത് എന്നാണല്ലോ ദഹിക്കില്ലല്ലോ അപ്പൊ ഞാന് ഗൂഗിളില് നോക്കിയതാ ഞാന് ഗൂഗിളില് നോക്ക ഏ ചായ ചായ ഇടാനോ? ഇല്ല ഇല്ല ഞങ്ങള് കഴിക്കും കുട്ടിക്ക് കൊടുക്കാറില്ല. ഞങ്ങള് മറ്റേ പാലെന്നെ ഞങ്ങള് ഉപയോഗിക്കും. വേടിക്കും തൊട്ടടുത്ത വീട്ടിലുണ്ട്.
ഉണ്ട് ആഹ ഹ ഹാ. നമ്മള് ചായ ഇടാനായിട്ട് എടുക്കുമ്പോ അത് വെള്ളം ഒഴിച്ച നമ്മള് വെള്ളം ഒഴിച്ചല്ലേ എടുക്കുന്നത് അപ്പൊ അത് തിളച്ച് വരുമ്പോഴേ ച്ചിരി അടുത്ത് മാറ്റി വെച്ചാൽ മതിയല്ലോ കൊച്ചിനായിട്ടേ ആഹ് ചായ കൊടുക്കുന്ന അത്ര ചായക്ക് നല്ലതല്ല എന്നാ പറയുന്നത് ചായ സയല്ലാം ഒന്നാമത് തേയിലക്ക ത്തെല്ലാം വെശമാന്നല്ലേ പറെന്നെ എന്നാലും നമ്മള് ചായ കുടിക്കണം ഇപ്പ സമയം ആവുമ്പോ ചായ വേണം.
നമ്മുക്ക് ചായ വേണേ
രാവിലെയും വൈ ട്ടും വേണം.
ഞാൻ ഇവനല്ലേ നമ്മള് ചായ കടികൾണ്ടാക്കുമ്പോ അയ്ല് കൊറ ചെല്ല ഒഴിക്കുന്നുള്ളൂ അപ്പൊ അതൊന്ന് കുതിർത്താൻ വേണ്ടി മാത്രം ആയില് ഒരു ചെറു മധുരോം ഉണ്ടാവില്ലേ അത് വിചാരിച്ചിട്ട ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് കൊടുക്കും അപ്പൊ കുട്ടിക്കൊരു ടേസ്റ്റ് തോന്നില്ലേ ആ ഹ് അപ്പൊ പിന്നെ കുടി ക്കാനാ ട്ട് ചൂട് വെള്ളം കൊടുക്കും ഏ ഈ കടികൾ ഒന്ന് മ മധുരം കിട്ടാൻ വേണ്ടിട്ട് മാത്രം ഈ ചായ കൊറച്ച് ഒഴിക്കും അങ്ങനെ ചെയ്യാറ് അപ്പൊ പിന്നെ അവനങ്ങ് കഴിക്കും ആഹ് ഞാൻ റാഗി കുറക്കുണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ അല്ലാതെ നമ്മ്ടെ സിർലാക്കോ വല്ലോ കൊടുക്കുന്നുണ്ടോ
ഏയ് ഇല്ലില്ല സെർലാക്ക് ഞാൻ അവന് ഇതുവരെ കൊടുത്ത്‌ ത്തിട്ടില്ല
കൊടുത്ത
ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് മ ഇത് ആറ് മാസം വരെ ആറു മാസം വരെയും പാല് മാത്രം കൊടുത്ത ത്തർന്ന് പിന്നെ ചോറൂണ് ഏഹ് ഗു ഗുരുവായൂര് പോയിട്ട് ചോറൂണ് കഴിഞ്ഞെന് ശേഷം ആഹ് ആഹ് ആദ്യായിട്ട് കുറുക്ക് കൊടു തൊടങ്ങിയത്
കുറു
മറ്റേ കുന്നംങ്കായല്ലേ കുന്നങ്കായയുടെ- കുറുക്ക് ഫസ്റ്റ് കൊടു
ആഹ് കുന്നകായ പറയുന്നേ മറ്റേ നമ്മുടെ ഏത്തക്കല്ലേ
അല്ല കുന്നങ്കായ വേറെ ഇണ്ട് ഒരു ചെറുപഴത്തിന്റെ മോഡല്
ആണോ
ആ ഏറ്റോം നല്ലത് കുട്ട്യോൾക്ക് അതാ കണ്ണങ്കായ എന്നൊക്കെ പറയും കുന്നങ്കായ, കണ്ണങ്കായ ആ അതാണ് ഏറ്റോം നല്ലത് കുഞ്ഞുങ്ങൾ ആഹ് അത് നമ്മ അത് കു ട്ട്യോൾക്ക് അതൊരു മരുന്ന് പോലെയാണ് ഞങ്ങള് വീട്ടിലന്നെ എന്നെ മറ്റ് പ്രശ്ന ഇങ്ങനെ കുട്ടിയെ കൊണ്ടോയിട്ട് എന്റെ അമ്മയാണ്- ഉണ്ടാക്കിട്ട് കൊടുത്തയച്ചുന്ന് പറഞ്ഞത് അത് ഞങ്ങള് ഒരു കൊല - - പഴം ഇല്ലേ ഇത് ഇമക്ക് നാട്ടിൻ പൊറത്തൊക്കെ - കുന്നംങ്കായ പറഞ്ഞാതന്നെ കിട്ടും
കിട്ടും അല്ലേ ആഹ് ആഹ്
വെച്ചാലും മതി കൊല കൊടുക്കുന്ന ആൾ കരട് എന്നിട്ട് അവിടെ- എന്നാ കൊല മൊത്തം നല്ല വെയില- ത് ഇങ്ങനെ പീസ് പീസ് സിനു അരിയാണാം പോവല അരിഞ്ഞിട്ട് അയിലിക്ക് ഏഹ് ഇന്നാണ് ഒരു കുഞ്ഞരു കഷ്ണം